ഹാലോ കൾക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്.
ആഹ് എന്തൊക്കെയുണ്ട്?
നല്ലതന്നെ അവിടെയോ
ഇവിടെയും സുഖം അല്ഹംടുലില്ലാഹ് റാഹത്ത് തന്നെയാണ്. എന്താ ഉച്ചക്ക് ആഹ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടൊക്കെ കഴിഞ്ഞോ
ങ്ഹ് ആഹ് ഇവിടെയൊക്കെ കഴിഞ്ഞു. ചായ കുടിക്കാനായില്ലേ
നല്ല നേരം അത്രായില്ലേ മൂന്നരായില്ലേ
എന്തായിരുന്നു ഫുഡ് ഉച്ചക്ക് എന്തായിരുന്നു
ഉച്ചക്ക് എന്താ എള്ളയില കൊണ്ട് തേങ്ങരച്ചിടാണ്ട് കറിയും ബീഫോണ്ട് ബീഫ് വരറ്റിയതും
ഇനി കുറച്ച് ദിവസം ബീഫ
ഇനി കൊറച്ച് ദിവസം ബീഫ് ആയിരിക്കും ഇങ്ങനെ അന്ന് മീൻ വന്നിരുന്നു ഞാൻ കൊറച്ച് മീ ഏ ഞാൻ മീൻ വന്നിരുന്നു മീൻ വാങ്ങി പക്ഷെ മീൻ നാളെ വെക്കാനാവില്ല വിചാരിച്ച്.
ആഹ്.
നാള ഇക്ക് മീനട വാങ്ങിച്ചിട്ടുണ്ട് ഫ്രിഡ്ജില്
എന്നും ബീഫ് തിന്നുമ്പോ ചടപ്പാവാണേ
എന്നും ബീഫും തിന്നുമ്പം ചടപ്പാണ്മ് മീന് ഇനി ഞമ്മ എത്ര ദിവസം കൂട്ടിയാലും പല പല മീന ആയത് കൊണ്ട് വെറുപ്പ് വരൂലേ അതെന്നെ
ഇത്ങ്ങനെ എന്നും രാവിലെയും വൈകുന്നേ- എന്തായാലും ഉച്ചക്കൊക്കെ ബീഫ് കഴിയണ വരേ ഉണ്ടാകും ഇനി
കഴിയുന്നവരെ ബീഫ് ഉണ്ട്
ആആ ഇന്നിപ്പോ പച്ചക്കറിണ്ട് എന്താ തക്കാളി കൂട്ടാനൊക്കെയാണ് വെച്ചന്ന്
അപ്പൊ കൂട്ടാ നോ ചോ ട്ടി ക്കത്തെ മീനുടോ
മീനീല്ല തക്കാളി കൂട്ടാൻന്നെ ഉള്ളു അത് മതിയല്ലോ പിന്നെ മോരുണ്ട്
ആ ആ
പിന്നെ എന്താ കൈപ്പങ്ങന്റെ ഉപ്പേരി അങ്ങനെ പച്ചക്കറി ആക്കി ഇന്ന്
മതിയല്ലോ എന്നും ബീഫ്തന്നെയാ നമുക്ക് പിന്ന ചാട പണി
ബീഫ് ഇന്ന് തിന്നാ വെച്ച
അതന്നെ ഒരു വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ കിട്ടുമ്പോ ബോറില്ല ഇതും എന്നും കിട്ടുമ്പോ ഒരു ദി ഒരു ഒരു മാതിരി ഗതികേടാണ്
ഉ ഈ മന്തിയാലും ബിരിയാണി ആയാലും ഒക്കെ അങ്ങനത്തെ- തന്നെ
തന്നെ എന്നും ചടപ്പാകുംനമ്മക്കെ പിന്നെഷേ നമ്മള് എപ്പേഴെങ്കില് ഒരു ആഴ്ചയിലോ മാസത്തിലൊക്കെ പതിനഞ്ച് ദിവസം കൂടുമ്പോളോ മാസത്തിലോ കിട്ടുമ്പോ ഭയങ്കര രസാ അതൊക്കെ എന്നും നമ്മള് ആവർത്തിച്ച് കഴിക്കുമ്പോ നമുക്ക് അതൊരു ഇതേ തോന്നൂല്ല
ആഹ്
കുറച്ച് ഉല്ലാസ സ്റ്റേഷൻ തന്നെ അവര് പറഞ്ഞത് ആർക്കും
ഉം ആഹ് വെള്ളമൊക്കെ ഉണ്ടോ അവിടെ
ആഹ വെള്ളമൊക്കെണ്ട് ഇപ്പൊ മഴക്കെ പെയ്തു ഉഷാറായില്ലേ
വെള്ളത്തിന് ബുദ്ധിമുട്ടയുണ്ടരുന്നല്ലേ
ഉം വെള്ള വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലഞങ്ങൾക്ക് പിന്നെ വെള്ളംഒക്കെ ഉണ്ട്ഇഷ്ടംമാതിരി
കിണറുണ്ടോ ഒറ്റക്ക ആയിട്ട്
ആ അവിടെ ഒറ്റക്ക് കിണറൊക്കെ ഉണ്ട്
ഏ
എന്താ ഇങ്ങളതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കിണറില്ലേ
ആ ആ ഞങ്ങളിപ്പൊ പുതിയ വീടു എടുത്തേക്കാണ് രണ്ടു വർഷം സെറ്റ് ആയിട്ടുള്ളൂ
ആഹ് ഞാനും പുതിയ വീട് എടുത്ത തന്നെയാണ് ഒന്നര വർഷമായി
ഏ അപ്പൊ കിണറും വെള്ളമൊക്കെ ഉണ്ട് വെള്ളത്തി അതിനൊന്നും ബുദ്ധിമുട്ടില്ല
ആ അതന്നെ ഒരരാശ്വാസമാണ് നമ്മുക്ക് വെള്ളല്ലെങ്കില് പറയാൻ നമ്മക്ക് ഭയങ്കര ഗതികേടാണ്
ആ വെള്ളത്തിനും വേണ്ടി കെഞ്ചുന്നത്രങ്ങാനെ ആൾ
ഏ എത്രെങ്ങാനം ആൾക്കാരുണ്ട് ഓരോ വീടുകളുടെ മുന്നിലും ഇനിയിപ്പോ ഒരു പഞ്ചായത്തിന്റെ വെള്ളമായാലും ഒക്കെ വരുമ്പോ തന്നെ പാത്രമായിട്ട് വക്കണ വെള്ളല്ലാതെ ക്ക കുടുങ്ങിയോ ല്ല എത്ര പേരുണ്ട് ഉം വെള്ളം വന്നാലേ നമ്മൾ ഇല്ലാതെ ആ വെള്ളം എന്ന് പറയണത് നമക്ക് എല്ലാത്തിനും ഉപയോഗത്തിനില്ല ഒന്നിന് മാത്ര അത്രല്ലല്ലോ എല്ല ത്ത
എല്ലത്തിനും മാണം
ആ ഒരു പച്ചക്കറി കഴുകണങ്കിൽ ഒരു പാത്രം കഴുകണങ്കിൽ എല്ല കുളിക്കണങ്കി ഒരു ബാത്ത് ബാത്റൂമി പോണന്നുണ്ടങ്കിൽ എല്ലത്തിനും ഈ വെള്ളല്ലേ അതില്ലാതെ എങ്ങനായാലും നടക്ക കുലാറ്
ആ വെള്ളം വെള്ളം എന്തായാലും മാണം
ഉം വെള്ളല്ലാത്ത പണികളൊന്നുല്ല വെള്ളം മാണണെന്നും പറയും
അധികായറ്റെ ഏ
വെള്ളല്ലെങ്കിൽ ശര്യാവൂല റിയെ ഞാനെ വള്ളല്ലാത്തോൽക്ക യ്ന്റെ ബുദ്ധിമുട്ടറ്യ ഇവിടെ കുളം പറയാനേ കൊറച്ച് പോവണം ഞങ്ങള് പോവലുണ്ട് ഞങ്ങള് മയക്കാല ആകുമ്പോ പോകും മയക്കാല ആകുമ്പോ ഇവിടെ അയൽവാസികളൾ എല്ലാരും ഞങ്ങള് കൊളത്തി ചാടാൻ പോകും അയിന് ങ്ങാ അയ് ഞങ്ങൾക്കൊരു അരാണ് ഇവിടുന്ന് ചാടല്
ആ
ങ്ങങ്ങൾകൊ ഇത്ണ്ടായാ ങ്ങള് പോകും
ആ അവിടെ ഉംബ വെള്ളല്ലേ ഇപ്പൊ
വെള്ളല്ലേ ആ വെള്ളണ്ട് കൊളത്തിലോ കൊളത്തില്പ്പം കൊറച്ച് കമ്മിയാണ് ഇപ്പം മഴ പൈത്ഞ്ഞ് കൂടീണോ ഇല്ലെ അറീല കയിലാട്ടോ മക്കളൊന്നും പോയോ ക്കീട്ടില്ല
ഏ
അപ്പമ്മക്കറീല
ഇവിടംണ്ടൊരു കോളം ശെത്തിനും ഹെ എന്ത ഫുള്ള് പായല് നറഞ്ഞിട്ടേ
ആ അതെന്നേണ് ആ ഞങ്ങള് ഒരു രണ്ട് ആ രണ്ട് കൊളത്തില് രണ്ട് കൊളണ്ടായിരുന്നുവടെ ഒരു കൊളത്ത്ക്ക് ഞങ്ങൾ പോകും പ്പർത്തെ കൊൾ ത്ത് പഞ്ചായത്തുകൊളോണ്ടൊന്ന് ഒന്ന് വെട്ടാങ്കൊളംന്ന് പറഞ്ഞ കൊളൊണ്ട് ആ വെട്ടാങ്കൊളത്തില് രണ്ട്സ് ജട്നീന്താല്ലാ ആ ഒരു നടുക്ക് കൂടെ മാത്രൊള്ളു പായലില്ലാത്ത് അത് ഞമ്മങ്ങള് ങ്ങനെ നീന്തുമ്പോ കാല്‌മ്മങ്ങൻ തടി അപ്പം മ്മുക്കൊരു പേടിയാണ്
ആ സത്യം
ആ അപ്പൊ മ്മക്ക് അടീന്ന് അടീന്നെന്തേം വലി ച്ചുഅമ്മള അടിക് പോണ്ടു അങ്ങനെ ഉള്ക്ക് ങ്ങനൊരു ഭയാണ്
പായലെന്നെ ക്കാരം ന്നാലും പേടിയാണ്
പിന്നെ നമ്മള് കൊറച്ചാൾക്കാരല്ലല്ലോ പോക അതോണ്ട്പിന്നൊരു ധൈര്യാണ് ഒര് ഒരാളും രണ്ടാളുംന്നല്ലല്ലോ പോക ഒരുപാടാൾക്കാര് കൂടിക്കാണ്ടാണ് നമ്മള് പോക
ആ
അങ്ങനെ പോണോണ്ട് പിന്നെ പ്രശ്നല്ലാ
ഏ
അങ്ങനെ പോണോണ്ട് പിന്നെ പ്രശ്നല്ലാറയാ ഞാനെ എല്ലാരും കൂടി പോകുമ്പോ പിന്നെ മ്മക്ക് അത്രങ്ങ്ട്ട് പേടീം തോന്നൂല എല്ലാരും ഒപ്പൊ ഒരേ ദിശയില നീന്തുള്ളു അപ്പൊ മ്മക്ക് അത്രങ്ങ്ട്ട് പേടിതോന്നൂല്ല കപ്പ നിന്നാണ്ട പോകും നീന്താനറിയോ ഒപ്പല്ലോൽക്കൊന്ന് അധികം നീന്താനറിയൊന്നൂല്ല ന്നാലും നമുക്ക് പേടിയല്ലേ വലിയ കൊ ളാണെ അത് വെക്കാൻകളം പറേണത് അത്ര നല്ല ആയല്ലേ ഞാൻ പറയാ നല്ല വീതി നല്ല വൽപ്പൊക്കെല്ലകൊളാണ് ന്നട്ട് എല്ലാരും എന്താട്ടും വലിയ ബോട്ടില് നമ്മള് കയറ് താക്കിങ്ങാണ്ട് ഊരമ്മെ കൊടു ട്ടം തട്ടത്തി തട്ടം കൊണ്ടൊക്കെ എന്നാ താവൂലല്ലോ കുപ്പി കെട്ടിയാലേ അത് വലിയ കുപ്പിയ കെ പ്പേയ് അങ്ങനെ എന്നാലും ട്രാക്കി പോകും നീന്താനറിയാത്ത കേടല്ല പക്ഷെ ന്നാലും മ്മുക്കൊരു പേടിയണല്ലോ വെലിയ കുള നമ്മക്ക് എന്തോ ഒരു പോോലെയണ്റ ഇനിയിപ്പോ മഴ ഇതാ തുടങ്ങും മയയുടെടെ അടിച്ചുടിച്ച് മ മഴ അത്തങ്ങ നഞ്ഞങ്ങനെ പോകൊക്കെ അപ്പൊ ഭയങ്കര ചൗക്കത്തിനും ബട പച്ചായല്ല വസ തളണ ഇപ്പം ഞങ്ങള്ൾ പുതിയ താമസിച്ച കൊടുത്ത് ഭയങ്കര അയവാസികൾ ഭയങ്കര
വൈപേക്കല്ലേ
ഇ പറയല്ലേ ഞങ്ങ ഇങ്ങനെ പോവണൊക്കെ നമുക്ക്ിങ്ങനെ കുളത്ത് പോകുകൊക്കെ പറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കത്തി വെക്കുമ്പോ എന്തോ രസാന്നോ അര എങ്ങനെയണ്ട് നമ്മള് ഇത്ര ണ്ടവാതെ നമ്മ ഇങ്ങട്ട് കുളത്തിലേക്ക് ഒരേ കുളത്ത്‌കെ പോയിനീ ഞങ്ങളെ കുളത്ത്‌കെ കോയിനി കേൾക്കുന്നില്ലാതെ ഇങ്ങനെയട് പോയിട്ടില്ലേന് ഞാന് ഇപ്പൊ കഴിഞ്ഞൂരോട് മഴ ഇതലോ ലോ ഒക്കെ കൂടി ഇങ്ങട്ട് പോയിട്ട് ഭയങ്കര രസം മറി നീച്ച വരാന്ന് തോന്നല ഇ സമയോ പുയ്യാപ്ല വരാന സമയവും ചെയ്യും
ആ അതിൽ നഞ്ഞങ്ങനെ കുത്തിറക്കല്ലേ വർത്താനം പറഞ്ഞ
അയില് ഞങ്ങെന്താ വച്ചാ ഉപ്പിലിട്ടത് ഒക്കെ കൊണ്ടു പോക ഇങ്ങിട്ട് വള്ളത്തിൽ കൊറച്ച് നീന്തി കഴിഞ്ഞിട്ട് സ്റ്റെപ്പ്മ കയറി കൂ ഇ നോക്ക തിന്നും പി വേറെ രസ സാന പറയണേ
ആഹ ഇവിടത്തെ കുളം അതിനനൊന്നും പറ്റൂല
ആ
രണ്ട പറയുമ്പോത്തിന് മറ്റേ
ആ് പായൽ ഇവിടെ അങ്ങനെ തന്നെയാണ് പായലുണ്ട് പക്ഷെ? പഞ്ചായത്ത്‌ വെള്ളത്തിൽ പിന്നെ അത്ര കൂടെ പായൽ ഇല്ല പക്ഷെ അടിവരെ തെളിഞ്ഞ കാണാം പഞ്ചായത്തു വെള്ളത്തിൽ പിന്നെ ലാ ഞങ്ങള് പഞ്ചായത്തോട്ട് ആയി പോക്ക് പക്ഷെ പഞ്ചായത്ത് മ്പോ ഒരു മടിയാണ് കാരണം രണ്ട്- ടെണ്ട് അതൊന്നും നോ നോക്കൂല പർദ്ദ കിട്ടേണ്ട അങ്ങോട്ടങ്ങ് പോകും ഹിഹി ഭയങ്കര രസമാണ് എല്ലാരും കൂടി നമ്മള് വട്ടത്തി വർ വർത്താനം പറഞ്ഞ നാലഞ്ച ആൾക്കാരോട് പോകുമ്പോ ഭയങ്കര രസാണല്ലോ
ഉം ഇവിടെ പെണ്ണുങ്ങളൾ അധികം ചാടലില്ല ഈ പ്രാവശ്യ ഇടുത്ത
ആഹ
ഇപ്രാവശ്യം അങ്ങനെ- ചാടില്ലാറ ഇവിടുത്തെ അയൽവാസികളൊന്നും അയിന് കിട്ടൂല കൊറെേ വല്യമാരോ നല്ല അത്യാവശ്യം നല്ല വയസ് ഉള്ളവരാണ് അനെ പൊറത്തോട്ടുങ്ങും അ റങ്ങാൻ കിട്ടൂല പിന്നെ എങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇണ്ടാവുന്നല്ലാതെ
ആ ആ ആ
അങ്ങന പിന്നെ ചെറിയ കുട്ടിളൊക്കെപ്പം നല്ലോം ചാടും. ഉണ്ട് ഓൽക്ക്‌പ്പോ എന്ത്‌ പായല് ഓല് ചാടാ പായലെ
ഉം ഞാ പറ കൊറെയൊക്കെ പായലുകള് വല്യോര് വന്ന് ആണുങ്ങള് വന്ന് എടുത്തിടണം
ആ ആ അങ്ങനെ ഇട്ത്ത്ടല്ണ്ട് ഇപ്രാവശ്യം ഇട്ത്ത്ട്ടീനന്നാലും കൊറെണ്ട് ത്തെ പായലൊക്കെ പ്പം മ്മക്ക് പോയി പറച്ചാനും പറ്റൂലല്ലോ അത്രേം മുങ്ങി നീന്തിയാണ്ട്
പക്ഷെ നീന്തുമ്പോ അങ്ങനെ ഒരു പേടിയാണ് അഅ് കാൽമ തടിമ്പളൊക്കെയാണ് പേടി
ആഹ എത്തോ കടിച്ചാണ് തോന്നാണെ ആ മുള്ള്ങ്ങനെ തട്ടുമ്പോൾ
തട്ടോയ് അഅ് ങ്ങനെ കാൽമങ്ങ തടിമ്പേ മേ വേട്ചാണ്ട് അപ്പൊ എല്ലാരിം കൂട്ടത്തില് വേം നീന്തി ആ അപ്പ എല്ലാരിം കൂട്ട് പിന്നെ വേഗം നീന്തും.
ആ
ക്കാണെങ്കില് ഈ കുപ്പി ണ്ടല്ലോ മേത്ത് അപ്പോ പൊ താവൂലല്ലേ ഏതായാലും. അപ്പൊ പിന്നെ വള്ളത്തില് കൊർച്ചേരം കാല് ഇങ്ങനെ കടന്നോക്കും കുമ്പളെക്കാരം ഇത് കാൽന് ഇങ്ങനെ തട്ടാ അപ്പൊ വേഗം നീന്തും പേട്ച്ച്. ഒറ്റക്ക് നിക്കാനും പേ ഒരു സൈഡില് ഒറ്റക്ക്ക്കാൻ മു പേടിയാണ് കാരണം ഒറ്റക്കാവുമ്പോ മുക്കൊരു ബേജാറാണല്ലോ.
ഉം എത്തേ അടിച്ച ആരു അറിയാല്ലല്ലോ.
അതാണേയ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അയലോക്കകാരുണ്ട് പക്ഷേ ആർക്കും താന്നു പോയാൽ ആരാ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടും കാര്യമില്ല ആരെകൊണ്ടും പിടിക്കാൻ കഴിയൂലെയ്.
ഉം എന്താ കനം ഉണ്ടായാലേ
ഉം
പിന്നെ വെള്ളത്തിന്റെ അടിൽ കനം അറീല്ലാ പറഞ്ഞേക്കാല്ലേ.
എനിക്ക പിന്നെ അങ്ങനെ അതാ എനിക്കറിയില്ല എനിക്ക് പേടിയാണ് ഏറെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പം എനിക്ക് പേടിയ വെള്ളത്തിൽ നീന്താൻ.
ആ ഞാൻ നീന്തം പഠിച്ചതാണ് അങ്ങനത്തെ പേടിയൊന്നുമില്ല ന്നാലും. നീന്തം പഠിച്ചാൽ പിന്നെ നമുക്ക് കൊറെയൊക്കെ ഒരു ധൈര്യാ.
അത് തന്നെയാണ് നമുക്ക് പിന്നെ ധൈര്യമാണ്.
പിന്നെ വലുതായാലും ഒന്നും പഠിച്ചാലും കഴിയില്ല അത് ചെറുപ്പ പ്പത്ത് പഠിച്ചണ കൊണ്ട് കിട്ടുംന്നല്ലാതെ
അതന്നെ അത്രന്നേ ഉള്ളു. ന്നായിക്കോട്ടെ ഏതായാലും പിന്നെ വിളിക്ക ഞ്ഞി. ന്ന ശരിയരെ.
ആ എന്ന ശരി.